ഗുഡ് മോർണിംഗ്
ആഹ് ഗുഡ്മോണിങ്
എന്തായി കാപ്പിയൊക്കെ കുടിച്ചൊ
എന്താ
ഹലോ
ലാ കേൾക്ക്ണി ആഹ് കേൾക്കെണ്ട് കേൾക്കെണ്ട് കേൾക്കെണ്ട്
ആഹ് എൻ്റെ ഫോണിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞാല് ഇച്ചിരി സൗണ്ട് കുറവാ
ആഹ് അതെ ആഹ് അതെ എനിക്ക് തോന്നിയത് സൗണ്ട് നല്ല കൊറവെണ്ട്
ആഹ് ഞാൻ പക്ഷെ ഇവിടെ കിടന്ന് നല്ല ഉച്ചത്തി കാറി കൂവിയാ സംസാരിക്കുന്നെ അവിടൊക്കെ നല്ല കൊറഞ്ഞാ കേക്കുന്നേ
ഇപ്പ പിന്നെ നോർമലി ഇന്റെ സൗണ്ട് പൊതുവേ വൽ നല്ല സൗണ്ടിലാ ഞാൻ സംസാരിക്ക്യാ ആ
ആണല്ലേ
എനിക്ക് മെല്ലെ സംസാരിക്കാൻ അറിയില്ല
ആഹ് എൻ്റെടുത്ത് ഈയെടെക്കായിട്ട് വിളിക്കുന്ന മിക്കവരും പറയുന്നുണ്ട് സൗണ്ടില്ല സൗണ്ടില്ലാന്ന്
ആന്ന് തീരെ സൗണ്ടില്ല നമ്മള് ഇങ്ങനെ ഇങ്ങനെ സൗണ്ടിങ്ങനെ നമ്മള് പുറത്തുന്ന് എന്തെങ്കിലും സൗണ്ട് ഇണ്ടെങ്കില് അതിണ്ടെങ്കി പിന്നെ ഇയാള് പറഞ്ഞ തീരേം കേൾക്കൂലാ
ആഹ് ഞാൻ പിന്നെ ഇവിടെ കെടന്ന് പറയുന്ന പക്ഷെ താഴെ നിക്ക്ന്ന വീട്ടിലുള്ളവർ പറയുന്നുണ്ട് ഇച്ചിരി പതുക്കെപ്പറ പതുക്കെപ്പറയെന്ന് പക്ഷെ
അതെ എനിക്ക് തോന്നണെ അതിൻ്റെ സ്പീക്കർ കംപ്ലയിന്റ് എണ്ടാവുന്ന് സ്പീക്കറിൽ എന്തെങ്കിലും പൊടിയാ അങ്ങനെ എന്തെങ്കിലും അടഞ്ഞിട്ടിണ്ടാവും അതൊന്ന് സർവീസ് ചെയ്താ മതി അപ്പ ക്ലിയറാവും
ആണല്ലേ
ഉം നമ്മള് മൊബൈൽ ഷോപ്പില് കൊണ്ടെ കൊടുത്ത അവര് അതിൻ്റെ ഉള്ളില് എന്തെങ്കിലും ക റകൾ എണ്ടെങ്കില് അതങ്ങട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് അതോക്കെയാവും അപ്പ പ്ര
മാറുവല്ലേ ആഹ്
പിന്നെ ഇയാള് വർക്കെയ്യിണ്ടോ
ആഹ് ഞാനിപ്പ എങ്ങും പോകുന്നില്ല ഒരു ഇളയ ഒരാളുണ്ട് ഒരു വയസൊക്കെ ഇള്ള
ഹലോ
ഒരു വയസ്സുള്ളൊരു മോളുണ്ട് അപ്പൊ അവള് ഇനി ഇച്ചിരി വലുതാകുന്നത് വരെ
വൈകിട്ടിണ്ടായിരുന്നത് മുമ്പ്
ആഹ് നേരത്തെ പോകുന്നുണ്ടായിരുന്ന്
ഉം ഉം
ഞാൻ മറ്റേ ചെറിയ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു സ്കൂളിലേ
മോണ്ടിസോറി അങ്ങനെ ടി ടി സി ആയിട്ടില്ലേ ആഹ് ആഹ് അഹ് ആഹ്
പക്ഷെ ഇപ്പ ഇനിയിപ്പം ആഹ് അവിടെ പോയ്ക്കൊണ്ടിരുന്നപ്പഴാണ് ഇളേയാളായത് ഇനി ഇവള് ഇച്ചിരി വലുതാവാതെ നമുക്കെങ്ങും ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല
പാലുടിക്കുന്ന കുട്ടിയല്ലേ നമുക്ക് ആക്കി പോകാനൊരു സമാധാനം എണ്ടാവൂല
പോകാൻ പറ്റിയ ആരും അങ്ങനെ ഇല്ല നേരത്തെ മോൻ ഞാൻ സ്കൂളിൽ അംഗൻവാടിലൊക്കെ പൊയി കോണ്ടിര്ന്നപ്പഴായിരുന്ന് ഞാൻ പൊയികോണ്ടിരുന്നത് അപ്പ ആ ഒരു ടൈം ആകുമ്പം നമുക്ക് എത്തുകയും ചെയ്യാമായിരുന്നു ഇപ്പൊ അവൻ സ്കൂളി പോവുന്നുണ്ട് പക്ഷെ എന്നാലും ഇയാളെ ഒറ്റക്ക് ഇട്ടിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റ്
ആഹ് വീട്ടില് വേറെ ആരും ഇണ്ടാവൂല്ലല്ലോ
ആഹ് പിന്നെ ഈ ടൗൺ ഏരിയ പോലെയല്ല നമ്മൾടെ ഇവിടെയെങ്ങും ഇങ്ങനെ ഈ ഡേ കെയറ് പോലുള്ള സെറ്റപ്പോ അങ്ങനെ ഒന്നും ഇല്ല
ഇല്ല ലേ ആഹ് ആഹ്
ആഹ് കുട്ടികള് അംഗൻവാടി അവിടെ മൂന്ന് വയസ്സാകാതെ നമുക്ക് ഇരുത്താനും പറ്റത്തില്ല
ആഹ്
അങ്ങനെ അത് കാരണം ഞാനിപ്പം കൊറച്ച് നാളത്തേക്ക് അങ്ങ് ലീവ് എട് ത്തും ഇനിയിപ്പോ എവിടെയെങ്കിലും കേറണം
ആഹ് ഇപ്പ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തൊടങ്ങാ വെച്ചിട്ടാവൂലേ
ആഹ് ഓൺലൈനായിട്ട് എന്തെങ്കിലും പിന്നെ ഒന്ന് തയ്യല് നോക്കണോന്നുണ്ട് അപ്പൊ അതിന് ഇച്ചിരി പൈസയാക്കെ കൂട്ടിയിട്ട് ഒരു തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ച് സൈഡായിട്ട് തൊടങ്ങണം എനി കാര്യം ഇപ്പം ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ടോപ്പോ അടിക്കാൻ കൊടുക്കുമ്പം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കിട്ടണെങ്കി തന്നെ അതിന് എൺപത് രൂപ കൊടുക്കണം
അത് ശരിയാണ് ഇന്നാ ഞമ്മള് അടിക്കണ പോലെ അമ്മക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടോ അതൂല്ല
അതു ഇല്ല ഇപ്പൊ സ്വന്തവായിട്ടാണെങ്കി നമുക്ക് നമ്മടെ ഇഷ്ട്ടത്തിന് അടിച്ചെടുക്കാല്ലോ അതാണ് ഞാൻ ഞങ്ങക്ക് വീട്ടില് എൻ്റെ വീട്ടില് മെഷീൻ ഒണ്ടായിരുന്നേ അപ്പൊ നമ്മക്ക് എന്തെങ്കിലത് ത്യാവശ്യണ്ടെങ്കില് അപ്പത്തന്നെ കേറിയിരുന്ന് നമ്മക്ക് അടിച്ചെടുക്കാവായിരുന്നു അവോണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പ് പ്പ എനിക്ക് വയങ്കര ബുദ്ധിമുട്ടാ കാര്യം ഇവിടെ അടുത്തെങ്ങും തയ്യക്കടയു ഇല്ല പോയിക്കഴിഞ്ഞാണെങ്കി നമക്ക്
പിന്നെ ഞമ്മളി പെട്ടെന്നൊക്കെ ഞമ്മള് വേഗൊന്നടിച്ചത് ഇട്ടതൊക്കെ ഒന്ന് അടിക്കട്ടെന്ന് വിചാരിക്കാന് ഞമ്മക്ക് വീട്ടില്ണ്ടെങ്കി തെന്നെ നടക്കൊള്ളൂ
ആഹ് ഇപ്പ ഞാൻ എനിക്ക്ന്ന് പറഞ്ഞാ ഇപ്പൊ ചുരിദാറൊക്കെ എടുത്താലും കൊറച്ച് പീസൊക്കെ ബാക്കി കാണും ഇപ്പ മെഷീനൊണ്ടെങ്കി ഇപ്പോ മോൾക്കാണെങ്കിലു അത് വെച്ച് വീട്ടില് വെച്ച് നമുക്ക് തൈ തൈച്ച് തൈച്ച് പഠിക്കാവല്ലോ
ആഹ് ഞാന് ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കൊർച്ച് മാസം ആഹ് ഇൻ്റട്ത്ത് മിഷ് തയ്യൽ മെഷീനു ഉണ്ട് ഞാൻ കൊറേ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാന് അധികോം മക്കൾക്ക് തുണി എടുത്തിട്ട് അടിക്കലാ ഇക്കും മക്കൾക്കു ഒരേ കോംബോ ആയിട്ട് അങ്ങനെ അടിക്കലാ ചെയ്യല് പെൺകുട്ടിയേള് രണ്ടാള്ണ്ട് പിന്നെ മോനാണ് അപ്പൊ പെങ്കുട്ടിയോളത് ഞാന് ഈ ഞാൻ തന്നെ തുണിയെത്ത്ട്ട് എല്ലാ മോഡലിലും ഞാന് അടിച്ചിട്ട് ഇതാക്കീന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ വർക്കിന് കേറിയപ്പം പിന്നാ ആഹ് അടിക്കാനും നേരല്ല ഒന്നിനും നേര
ആഹ് എനിക്കും ഭയങ്കര ആഗ്ര ഗ്രഹവാ ഇങ്ങനെ മോനും ഏഹ് മോൾക്കും എനിക്കു ഒരുപോൽ ത്തൊക്കെ എടുക്കണോന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മള് കടേലൊക്കെ തെരക്കുമ്പം ഒരു ഡ്രസ്സിന് തന്നെ പത്ത് രണ്ടായിരം രൂപേ ക്കെയാ പറയുന്നത് തുണിയെടുക്കുന്ന വേറെ അപ്പം ഞാനോർത്ത് നമുക്ക് അറിയാവെങ്കി പിന്നെ തുണി മാത്രം എടുത്താ മതിയല്ലോ ബാക്കി നമ്മക്ക് എന്തെങ്കിലൊക്കെ ആഹ് ഈ തയ്യക്കൂലി തെന്നെ എ എനിക്ക് തോന്നണു എന്റെ കല്യാണത്തിന് ഞാനൊരു ഗൗൺ അടുപ്പിച്ചതിന് ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു കൊറഞ്ഞത് ഏറ്റോം കൊറഞ്ഞത് അത് ഇപ്പം ഒരു ആറ് വർഷായി കല്ല്യാണം കഴിഞ്ഞിട്ട് ഇപ്പതിന് എന്ത് റേറ്റ് ആയി കാണും
ഓഹ് ഇപ്പൊ എന്തായാലും ഇപ്പോ ഒരു അയ്യായിരത്തില് കൊറഞ്ഞത്ണ്ടാവൂല്ല
ആഹ് അതാണ് ഞാൻ ഇപ്പം പിള്ളേരു ഒക്കെ വലുതാവു അല്ലേ ഇനിപ്പ് പ്പെന്തെങ്കിലൊക്കേയിട്ട് നമ്മള് സൈഡീൻ തൊടങ്ങുവാണെങ്കി ഇപ്പ ഈ വർക്കാണെങ്കിലും പിന്നീട് നമുക്ക് അടിച്ചൊക്ക കൊടുക്കാം സാധനം കയ്യില്ണ്ടെങ്കി നമുക്ക് എപ്പ വേണെങ്കിലു അട്
മിഷീന് അമ്മളെ കൈയ്യില് ന്ന് ണ്ടെങ്കി ഞിപ്പോ യെവടിം പോവണ്ട ഞമ്മക്ക് യൂട്യൂബില് നോക്ക് യാലോ ഞമ്മക്ക് പഠിച്ച്ട്ക്ക പ്പെല്ലാ ക്ലാസ്സു യൂട്യൂബില്ണ്ട് ഒന്നിനും പൊർ അപ്പൊ പോണ്ടാവ്ശ്
മാത്രല്ല കഴിഞ്ഞോസം ഞാൻ കണ്ടിങ്ങനെ അതായത് നമുക്കിപ്പം നൈറ്റി അടിക്കാനാണെങ്കില് അതിൻ്റെ അളവൻസരിച്ച് പെ
ഏ പ്പൊ ഞാനൊക്കെ സ്റ്റിച്ചിങ്ങ് പഠി ച്ചെത് യൂട്യൂബി നോക്കിറ്റാ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി ഞാന് നമ്മള ഈ ത്രെഡ് വർക്കില്ലെ എംബ്രോയിഡറി വർക്ക് അത് മാത്രം ഞാന് ഫാഷൻ ഡിസൈനിങ്ങിന് പോയിറ്റ് പഠിച്ചിട്ടൊള്ളു അപ്പോത്തിന് പിന്നെ ഹസ്ബൻ്റ് ഗൾഫ് ഉന്ന് വന്നു പിന്നെ ഞാന് ഹസ്ബൻ്റ് ഗൾഫിന്ന് വന്ന പിന്നെ ഞമ്മള ഈ പോക്ക് നട ക്കൂലല്ലോ അപ്പൊ പിന്നെ മോനെ ഗർഭായി അപ്പൊ പിന്നെ തങ്ങനെ അവിടെ നിന്ന് പക്ഷെ ഞാന് വെട്ടലും ഒക്ക പഠിച്ചത് യൂട്യൂബിൽ നോക്കിട്ടാ. ഗൗൺ ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും
ടോപ്പ് ഇട്ടിട്ട് നമ്മളുടെ അളവില് ടോപ്പ് ഇട്ട് വെട്ടാനറിയാം അല്ലാതെ അളവെടു വേട്ടാനിനിക്കറിയത്തില്ല.
മൊളക് എത്ര യൂട്യൂബിലുണ്ട് നമ്മള് എന്താണ് എന്താണ് ടീ ഇ ആനി ക്രിയേഷൻസ് എഹ് ഞാൻ അതിൽ നോക്കിട്ടാ പ ക്ക്ന്നത് ഈ ആഹ് ക്രിയേഷൻസ് ചേച്ചിടെ ഒരു മെലിഞ്ഞിട്ട്. ആഹ് അതെ അതെ ഷർട്ടൊക്ക അയിന്റെ ഹസ്ബൻറിന് അടിക്കണ്ട ഓക്കെ ആഹ് ഇൻക്ക് നല്ല ഇഷ്ടാണ് അത് നല്ല വ്യക്തായിട്ട് നമ്മുക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. ഇ ആനി ക്രിയേഷൻസ്ന്നർഞ്ട്ട്. അപ്പൊ അതിന്റെ തയ്യൽന്റെതുണ്ട് അത് നല്ല മക്ക് ഏത് ഡ്ര
ഡ്രസ്സ് ഇട്ട് വെട്ടന്നെ പഠിച്ച്ക്ക് വർഷങ്ങൾക്ക് മുമ്പ്
അത് നമ്മൾ ള്ള ഡ്രസ്സ് വെച്ചിട്ട് അങ്ങനെ അളവെച്ചിട്ട് അടിക്കണതല്ലേ? ആഹ് പക്ഷെ അങ്ങനെയല്ലേ ഞമ്മള് ശെരിക്കും അളവ്ടുത്ത് പഠി അളവെടുത്ത് വെട്ടി പഠിക്കാൻ പഠിക്കണം.
ആഹ് അളവെടുത്ത് വെട്ടിപ്പഠിക്ക്ന്നാണ് നല്ലത് കാര്യം അതെ അതെ
അവ നമ്മള് അവരെ അളവ് എടുത്തിട്ട് അവള് അവരെ ശരീരത്തിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ട് നമ്മള് അടി ക്കാ പഠിക്കണം അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും മറ്റേത് നല്ല വിഷദ നിപ്പോ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കും ചെയ്യാം അവരെ കയിന റിപ്ലേ പറഞ്ഞു തരും നല്ല ഇതാ ഞാന അവരേൽ നോക്കിട്ടാ പഠിച്ചതൊക്കെ സ്റ്റിച്ചിങ്ങാണ് എന്താണ് ക ആണെങ്കിലും എങ്ങനെ എടുക്കണം ഏതെല്ലാ രീതിയിലെടുക്കണം ന്നൊക്കെ അവരെ നമു ക്ലിയർ ആയിട്ട് പറയാം എവിടെയും പോയിട്ട് ക്ലാസ് പോയിട്ട് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല.
അതെ ഇപ്പം എല്ലാം നമുക്ക് കിട്ടും വീട്ടിൽ ഇരുന്ന ഒന്ന് ഇച്ചിരി നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബാക്കിഎല്ലാം നമുക്ക് ഫോണിലേക്ക് എത്തും പണ്ടത്തതിനേക്കാൾ കൂടുതൽ അവസരങ്ങള് ഇപ്പോണ്ടെ
പിന്നെ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ കൂടുതൽ അവസരങ്ങളുണ്ടല്ലോ
ങ്ങള്ണ്ട് പിന്നെ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോകാനുള്ള ഒരു സാഹചര്യം
റെഡിയ ആയി കിട്ടണം എന്നുള്ളതേ ഉള്ളൂ ഇിച്ചിരി ഫ്രീ ആയി കിട്ടാനിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആണെച്ചിട്ട് വല്തായ കൊഴപ്പല്ല.
അങ്ങനെ കിട്ടുന്ന ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത നമ്മള് പഠിച്ച
ഉം അതെന്നെ അതെ ഈ ഞാൻ ഇപ്പതാ ഓൾറെഡി ട്രാവൽസിൽ വർക്ക് ചെയ്യ ഞാൻപ്പോ ഓഫീസിലാണ് ഏഹ് ട്രാവൽസിൽ വർക്ക് ചെയ്യേണ്ട അത്യാവശ്യം നല്ല വർക്ക് ട്രാവൽസിൽ ണ്ടാവും ടിക്കറ്റിനാണെങ്കി ങ്കിലും അതേപോലെ പാസ്സ്പ്പോട്ട് ന്താ മെഡി ല് അങ്ങനെ ഒരുപാട് വർക്കൊക്കെ നമുക്ക് ഓഫീസിലുണ്ട് പക്ഷെ ഞാൻ ഓഫീസി ഇന്ന് വന്ന് കഴിഞ്ഞാലും വീട്ടില് വന്നാലും ഓഫീസിൽത്തെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടാവും പെട്ടെന്ന ഒരാൾ ഗൾഫിൽന്നൊക്കെ പെട്ടെന്ന് ഒരാൾ വിസ ടിക്കറ്റ് വേണന്ന് പറയുമ്പോ അതൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കണം പക്ഷെ അതിന്റെ എടേൽ ഇവടെ ഞാനൊരു ബിസിനസ്സ് വേറെയും ചെയ്യ്ണ്ട് ഓൺലൈൻ ബിസിനായിട്ട് നമുക്ക്. സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് സ്ത്രീകള്ന്നല്ല പുരുഷന്മാരൊക്കെ ഇതില് ഇതായിട്ട് നല്ല ചെയ്യണണ്ട് ഫ്ലൈവെൽനെസ് എന്ന് പറഞ്ഞട്ട് ഗ്ലോബൽ ബിസിനസ്. അല്ല ഞാൻപ്പതീൽന്ന് ഏകദേശം ഒരു പതിനയ്യായിരം രൂപോളം ഞാന് ഏൺ ചെയ്തിട്ടുണ്ട്. ജ് ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ, ക്കൊ ഒരു മണിക്കൂറൊക്കെ തന്നെ അതില് ഇരുന്നിട്ട്, ആഹ് അത് അത് ഞാന് പർഞ്ഞെരാ അത് ഇനിപ്പോ അവാകം വാട്സ്ആപ്പിൽ ഇടേണ്ട അതിന്റെ ഒരു ഇത് പോസ്റ്റർ ഉണ്ട് അത് ഞാൻ വി ന്നെ ബാക്കി ഞാന് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞടര്ണ്ട് പക്ഷെ നമ്മളതില് ബിസിനസ്സ് കൊടു ക്കുന്നത് എന്താണ് സൂമ് വഴിയാണ്. ഒരു മിനിറ്റ് ടൈം ആയിക്ക്‌ണോ നോക്കട്ടെട്ടോ ഒരു മിനിറ്റ് കട്ട്യ്യേല്ലേ
ഇല്ല ഇല്ല
ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഹ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാലേ കട്ട് ആയിട്ട് ഇയാൾ ഇങ്ങോട്ട് ഇൻക്ക് വിളിച്ചോ ഈ നമ്പർ തന്നെയാണ് ട്ടോ ആഹ് അപ്പൊ എന്താണ് ഞാന് എന്താ പറയാ ഒരുപാട് പേര് ഇന്റെ ഇതിൽ വന്നിട്ട് വന്നിട്ട്ണ്ട് എന്നെക്കാട്ടിം കൂടുതൽ ഏൺ ചെയ്തവരുണ്ട് ഞാന് പിന്നെ ഈ വർക്കും കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് രണ്ടും കൂടെ ജസ്റ്റ് എന്നാലും വെറു കിട്ടുന്നത് ഒക്കെ ലാഭം എന്നുള്ളതിൽ അങ്ങനെ നിന്നതാണ് പക് പക്ഷെ എനിക്ക് എന്തോ ഞാന് ഇതേപോലെ തന്നെ കൊറേ എന്താണ് കൊ കൊറോണന്റെ ടൈമില് കൊറേ ഓൺലൈൻ ബിസിനസ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നു അന്നാണല്ലോ ഞ കൂടുതലായിട്ട് ഓൺലൈൻ ബിസിനസിനോടൊരു
എനിക്ക് പിന്നെ സത്യം പറഞ്ഞാ ഓൺലൈൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെല സംഭവങ്ങളിലൊക്കെ പെട്ട് കൈയിൽന്ന് കൊറെ പൈസ ഒക്കെ പോയത് കാരണം ഉള്ളിലൊരു പേടിയാ
ഇന്റെ കയ്യിൽ നിന്ന് ആറായിരം ഏഴായിരം രൂപക്ക് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഏഹ്
എനിക്ക് സംഭവം എന്താണെന്നും പിടികിട്ടി ആറായിരത്തിന്റെ എന്റേന്നും പോയതാ ആറായിരം രൂപയുടെ സാധനം ആഹ് പ്രൊഡക്ട് വാങ്ങുവേ ചെയ്തത് അത് തന്നെ
അജ്ജടി ഞാൻ അയിൽ തന്നേടി പോയത്
അതാ ഞാൻ പറഞ്ഞെ ആറായിരം പറഞ്ഞപ്പഴേ എനിക്ക് സംഭവം പിടികിട്ടീന്ന്
ആറായിരം പോയതാലോയ്ക്കുമ്പോ ഇക്ക് സങ്കടാവാ ആറായിരം ഉറുപ്യ ഒപ്പിക്കാൻ
അത് കയ്യിൽ കാശില്ലാഞ്ഞ സമയമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വർ ക്കാവലോന്ന് കരുതി അവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആറായിരം രൂപ കടം വാങ്ങിച്ച്
ഇല്ല എന്നും ആൾക്കാരെ നമ്മള് റിക്രൂട്ട്മെന്റ് ചെയ്യണോ അതേപോലെ പ്രൊഡക്റ്റ് ഇതാക്കിട്ട് കൊറെ ഇത്ണ്ട് അതില് റിസ്ക് ഇണ്ട് അതില് ഇൻക് അത് പറ്റ് റ്റുന്നില്ല അത്
അല്ല അവര് ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത് ഞാൻ എനിക്ക് ഇവളെ ഈ എളയവളെ പ്രെഗ്നൻറ് ആയിരുന്ന സമയത്താ ഞാനിതിൽ ചേർന്നേ ഞാൻ ഓർത്തെ സ്കാനിങ്ങിനും അതിനും ഇതിനും ആയിട്ട് കുറേ പൈസ പോകുന്നുണ്ടല്ലോ അപ്പം നമ്മളായിട്ട് എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്താൽ നമുക്ക്
ആടി അതിന്നെടി ഞാനും ചെയ്ത പണി പൊന്ന് മോളേ ഞാൻ ആറായിരം രൂപ ഞാന് ഈ ഒപ്പിക്കാൻ പെട്ട പാട് കാര്യം അന്നന്നും ഞാനൊരു വർക്കിനും പോക്ക് തുടങ്ങിയിട്ടില്ല ഞാന് വർക്കിന് പോണ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് സാലറി കിട്ടുമ്പോ അതിൽന്ന് കൊടുക്കാന്നെങ്കിലും വിചാരിക്കാ ഞാന് വീടുപണി നടക്കണ ടൈം ഏഹ വീടുപണി ഇങ്ങ തകൃതിയായിട്ട് നടക്കാ അതിന്റെ ഇടക്കൂടെ ഞാൻ ആറായിരത്തിന്റെ ഉർപ്യകൂടെ ചോദിച്ചപ്പം എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് മറ്റാള് തന്ന് ഒരു നല്ല കാര്യത്തിനല്ലേ വിചാരിചിട്ട് പക്ഷെ ഇത് ഇങ്ങനെ ഇജ്ജാതി പൊട്ടല് പൊട്ടൊന്നും വിചാരിച്ചില്ല
ആഹ
അ വെക്ക് വെക്ക് വെച്ചോ വെച്ചോ വെച്ചോ ഇയ്യ് ഇങ്ങോട്ട് വിളിച്ചോ ഇയ്യ് ഇങ്ങോട്ട് വിളിച്ചോ?
ആഹ ഞാൻ വിളിക്കാം